ഹലോ ആഹ് ആഹ് കേക്കുന്നുണ്ട് ഉം. നല്ല വിശേഷം ഉം.
എന്താ പണി ഫുഡൊക്കെ കഴിച്ചോ?
അതെ ഫുഡൊക്കെ കഴിച്ചു.
ആഹ് എന്തായിരുന്നു ഇന്ന് സ്പെഷ്യൽ?
ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും.
ഓഹ് നിങ്ങള് നെയ്ച്ചോറും ചിക്കൻ കറിയും നിങ്ങ് ആണോ നിങ്ങള് ഉണ്ടാക്കിയതാണോ?
ഞാൻ ഇണ്ടാക്കിയതല്ല എന്റെ ഉമ്മ ഇണ്ടാക്കിയതാ ഞാൻ ഇന്ന് കിച്ചണില് കേറീട്ടില്ല.
കിച്ചണില് കേറീട്ടില്ലാല്ലെ നി ഉമ്മച്ചി നല്ല ഏഹ് ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്ന ആളാണോ?
ആവു ഉമ്മച്ചിന്റെ അടി പൊളിയാ നല്ല ടേസ്റ്റാ.
ആണല്ലേ? ആഹ് ആഹ് ഓഹ് ഉമ്മച്ചി എല്ലാ സ്പെഷ്യലും ഉണ്ടാക്കുംല്ലേ? അതെ ആഹ് നമ്മളെ നമ്മുക്ക് പോലും അറിയില്ലല്ലേ നമ്മളെ ഉമ്മമാര് ഇത്ര പോലും ഉണ്ടാക്കുന്നുള്ള ത്. നമ്മള് അയിന് ആഹ് നോക്കുന്നി ആഹ് അതിന് അതെ അതെ അയിന് ഇപ്പത്തെ കുട്ടികളെന്ന് പറഞ്ഞാ ഫുള്ള് പൊറത്തുന്നൊക്കെ വാങ്ങിക്കാനാണല്ലേ ഫുഡൊക്കെ കയ്ക്ക അപ്പോ അവർക്ക് ആഹ് ആഹ് അതന്നെ നമുക്കൊന്നും അറിയില്ല കാരണം നമ്മളിങ്ങനെ നമുക്ക് വേണ്ടതൊക്കെ ഇങ്ങനെ പ പൊറത്ത്ന്നൊക്കെ വാങ്ങി നമ്മളിങ്ങനെ കഴിക്കും ഫുഡൊക്കെ ഇങ്ങനെ കഴിക്കും അത് ആഹ് അപ്പോ അതന്നെ നമ്മക്ക് അങ്ങനെ ഇണ്ടാക്കാനും തോന്നൂലാ ഏഹ് അതാണ് ഉമ് നിങ്ങളിപ്പോ അവിടെ ഏഹ് ഫുഡ് എന്തെങ്കിലൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ടോ
ഓഹ് ഞാൻ ചെറിയ രീതിക്ക് ഇങ്ങനെ ചെയ്യും
ചെറിയ രീതിക്ക് ചെയ്യൂ ല്ലേ ആഹ് ഞാനും അതുപോലെ തന്നെ ചെറിയ രീതിക്കൊക്കെ ഇങ്ങനെ ചെയ്തൊണ്ടിരിക്കും ഇന്ക് ഭയങ്കര ഇഷ്ടാണ് ഈ കുക്കൊക്കെ ചെയ്യണത് പക്ഷെ ആഹ് ആഹ് അതെ പിന്നെ ഇപ്പോഴത്തെ കുട്ടിയെക്ക് ന്ന് പറഞ്ഞാല് അങ്ങനെ കുക്ക് ചെയ്യുന്നനോടൊന്നും വല്ല്യ താല്പര്യം കാണൂല്ല ക രണം ഓല് ഫുള്ള് പൊറത്തന്നായ കാരണം ഈ ഇല്ലേ ഈ പൊർത്ത്ന്നൊക്കെ ഫുഡ് കഴിച്ചി ആഹ് ഈ പൊറത്തന്നെക്കെ ഫുഡ് കഴിച്ചിപ്പോ പല രോഗങ്ങളും ഇണ്ടാവുണ്ടല്ലോ ല്ലേ
അതെ അതാ അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഫാസ്റ്റ് ഫുഡ് കഴിച്ചാ പിന്നെ ഓരോരുത്തർക്ക് വയർ വേനൊക്കെ ആയിറ്റ്
അതെ ആഹ് ഈ കരിച്ചതും പൊരിച്ചതൊക്കെ തിന്നിട്ട് വയറൊക്കെ ആ കേടായില്ലേ എന്തൊക്കെ പല പല രോഗങ്ങൾ വരുന്നുണ്ട് ക്യാൻസർ പോലുള്ള മാരകമായ രോ ഗങ്ങൾ വരുന്നുണ്ട്ല്ലേ ഇ ഫാസ്
അതെ അതെ അതെ അതിപ്പോ നമ്മൾ എത്ര വാ ണ്ടാന്ന് വെച്ചാല് നിക്കൂല കാരണം അതിന്റെ രുചിയോണ്ട് നമ്മള് പിന്നിം പിന്നിം ചെല്ലും കഴിക്കും അതെ
അത് ഭയങ്കര തെറ്റായ ഒരു കാര്യാണല്ലേ നമ്മളെ ശരീരത്തിന് നമ്മളെ നശിപ്പിച്ചോണ്ടിരിക്കാണ് അതെ നമ്മള് വായിക്ക്‌ രുചിള്ളത് നമ്മള് ഇങ്ങനെ തിന്നോണ്ടിരിക്കും പക്ഷെ ഏഹ് നാളക്ക്‌ അറിയില്ലല്ലോ നമ്മള തടിക്ക് അത് കേടാവുന്നുള്ളത് അല്ലെ ആഹ് നിങ്ങള് പ്പോവിടെ ഹേ മയെക്ണ്ടോ
മഴയില്ല
ആഹ്
പിൻ ഓഹ് അത് ശെരി ഇവിടെങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വരാനുള്ളോരു സ് സാധ്യതകളക്കിണ്ട്
ആഹ് ആഹ് അഹ് അഹ് ഈ കാറ്റും മഴയക്കെണ്ടാവുമ്പളേ ഈ വീട്ടിന്റെ മുകളിലേക്കൊക്കെ മരം വീണാല് ഭയങ്കര പ്രശ്
അതെ അതെ ഭയങ്കര പ്രശ്ന അതിപ്പോം വീടിന്റെ മുക ക്കൊക്കണെങ്കില് പേടിയാണ് പ്രത്യേകിച്ച് ഓടിട്ട വീട്
ആഹ് അതേ പം ആഹ് അഹ് അതെ തെങ്ങൊക്കെണ്ടെങ്കിൽ പെ പെട്ടന്നാണ്ട് ഇല്ലെ
അതെ അതെ ഇപ്പൊ ഞങ്ങള അവിടന്നെ എന്താ ഇപ്പൊന്നലെ കാറ്റും മായ ആയിട്ട് ഇപ്പൊ എന്തോ വീണ് വ് പോസ്റ്റുമ്കുടെ വീണിട്ട് ആകെ
ആഹ് ആഹ് ആഹ് കരാ ആഹ് അഹ് അത് അതൊരു ഭയങ്കര ബുദ്ധിമുട്ട
അതെ ആഹ് ഇന്നലെ രാവിലെ പോയിട്ട് രാത്രി വന്നത് കറണ്ടൊക്കെ
അതെ മ്മൾ ഫോണിലും ചാർജ്ണ്ടാവില്ല ഒന്നുല്ല
അതെ ഫോണിലും ഉണ്ടാവില്ല ആഹ് പിന്നെ പ്പ മ്മള് വെള്ളക്കെ കഴ് ഇപ്പ പ്രത്യേകിച്ച് പണ്ടത്തെ പോലെ കെണറിലു കിടുക്കുന്നല്ലല്ലോ പ്പൊ മോട്രടല്ലോ എല്ലാ വീട്ടിലും അപ്പൊ പിന്നെ അതിനൊക്കെ ഭയങ്കര ബുദ് ദ്ധിമുട്ടാ അതെ
പ്രയാസായിരിക്കും അതായത് പണ്ടക്കാമ്പോ വെള്ളം കെണറ്റിന്ന് മുക്കി മുക്കി ഓരോന്നു കൊണ്ടെരന്നേയിന്നില്ലെ ഇപ്പൊറന്നല് ഇപ്പൊ ഒരു സ്വിച്ച് ട്ടാ ആഹ് സു ഇപ്പൊ ഒരു ഒരു സ്വിച്ച് ഇട്ടാൽ സാങ്കേതികവിദ്യ മാറിക്കൊണ്ടിരിക്ക
അതെ അതെ ഒരു സ്വിച്ച് ഇട്ടാ മതി നമ്മള മുന്നിൽക്കാണ്ട് വെള്ളക്കെ എത്തും ആദ്യ അങ്ങനെല്ല ത് നമ്മള് പോയി കൊടത്തിലൊക്കെ മ് മു മുക്കി ഒരു കൊടം നറയണെങ്കിലന്നെ നമ്മള്
അത് നമ്മളിങ്ങനെ എന്താ പറയാ അത് അതോണ്ടന്നെ അവര്ക്ക് നല്ല ആരോഗ്യാണ്ല്ലേ പണ്ടത്ത്
അതെ അവർക്ക് നല്ല ആരോഗ്യാ അത് അതെ അതെ നമുക്ക് അതിനൊന്നും പറ്റില്ല നമ്മള് എന്തെലും ഒന്ന് ചെയ്താ പിന്നെ
ആഹ് അതന്നെ കാരണം നമ്മളൊക്കെ ആഹ് നമ്മക്ക് പ‌റഞ്ഞാല് ഇപ്പൊ കൊറേ ഓപ്ഷൻസ് ഇണ്ട് കാരണം നമ്മക്ക് പെട്ടെന്ന് എല്ലോം എത്തണ്ട് മുന്ന്ക്ക് ചെറിയ ഒരു സുച്ചിട്ടാ മതി പൈപ്പിക്ക് വെള്ളം വെരുന്നുണ്ട് ല്ലേ
അതെ പൈപ്പും ലൈറ്റും ഒക്കെ അങ്ങനെ തന്നെ പക്ഷെ അവരുടെ ഒന്നും ലൈഫ് അങ്ങനെയല്ലേ ലല്ലോ ലൈറ്റ് ആയാലും ഇല്ല ഫാനൊന്നുല്ല ഇപ്പൊ നമ്മക്ക് എ സി ഫാനൊക്ക്
ആഹ് അതെ പണ്ടത്തെ കാലത്തെയൊക്കെ പറഞ്ഞാലില്ലേ ഈ ലേറ്റ് ഇതൊക്കെ പറഞ്ഞാല് മെയ് കത്ത് കത്തിച്ച് തീയക്കെ കത്തിച്ചാണ്ടായിരിക്കും
അതെ മണ്ണെണ്ണ വിളക്കും അങ്ങനെ മെയ്കുതിരി അങ്ങനെയൊക്കെയാണല്ലോ പിന്നെ പണ്ട് വേറെരു സെയ്‌സ് വിളക്ക് ഇണ്ടായിനല്ലോ
ആ അതെ വിളക്ക് ആ വെളക്കോ ണ്ടിരുന്നു കുട്ടികൾ പഠിച്ചിട്ടണ്ടായിന്നത് തല്ലേ അതായത് അന്നീ ഇപ്പത്തെ പോലത്തെ ഓൺലൈൻ ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല
ഒന്നല്ല ആ അതെ അതിപ്പോൊ കൊറോണ വന്നതിന്റെ ശേഷമാണ് ഓൺലൈൻ ക്ലാസ് തന്നെ ഇപ്പൊ ഫുുള്ള ആയത് അത്വരെതല്ലനി ഇപ്പ അതിന് ശേഷം ഫുുള്ള അതെ ഉ മൊബൈലിന്റെ ഉപയോഗം തന്നെ അതെ മൊബൈലിന്റെ ഉപയോഗം തന്നെ
ഉം അതന്നെ അത് മൊബൈലിലേ എന്തൊക്കെയാണ് എന്താ ന്ന് പഠിക്കാനാന്ന് പറഞ്ഞിട്ട് കുറെേ കുട്ടികൾ മൊബൈല് കളിച്ച് അഡിക്റ്റ് ചരുണ്ട് ചിലരൊക്കെല്ലേ ഉെ ആ ഇപ്പൊ പറഞ്ഞാല് ആ് ഇപ്പൊന്നന്ന് പറഞ്ഞാല് ഫോണല്ലേ ഇത് ആർക്കും ജീവിക്കും ാൻ കഴിയില്ല ഫോൺ വേണംപ്പ ഫുഡ് കഴിക്കാനാണെങ്കിലും എന്താണെങ്കും പോലും ഫോണ് വേണം അല്ലേ
ഉം അതെ ചെറിയ കുട്ടികൾക്കായാലും വല്ലിയവൽക്കായാലും ക്കത് വേണണം അതില്ലെങ്കിൽ പറ്റൂല
പറ്റൂില്ല അതേപലെ നമുക്ക്ൊ ഏത് സ്ഥലത്തക്ക് പോക പോവവാണ ഒരു എിട്ട് പോവാണെിൽ നമുക്ക് ഫോണ ഇില്ലാതെ നമക്ക് നിക്കാൻ പറ്റൂലല്ലോ അല്ലേ
ഇല്ല
ആ അതെ
അത് പറ്റില്ല ഇപ്പ മക്കന്ന് തന്നെ ബുദ്ധിമുട്ടാണ് അത ഒരാളെ വിളിക്കണമെങ്കിലോ പറയണമെങ്കിലോ അതും
നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിെ അതുംല്ല ഇപ്പൊ ആർക്കും ഫോണിലാെ നക്കാനും പറ്റില്ല എണ്ടെങ്കില പെട്ടെന്ന് ന ഒരാളെങ്ക പോലും കോൾ ചെയ്യാൻ പോലും നമ്മള് പെട്ടന്ന് ഫോണാണല്ലോ ആശ്രയിക്കുന്നത്ല്ലേ അ ഭയങ്കര ആ ഉപകാരമാണ് പക്ഷെ കുട്ടികളുടെ കാര്യം നോക്കയാണെന്നുണ്ടെങ്കിൽേ അത് കുട്ടികള ഇപ്പോൊ
അത് കേടാണതോ അങ്ങനെ നോക്കുമ്പോ പക്ഷെങ്കി നമ്മളെ ഇപ്പ വിളിക്കാനും വേറെ എന്തേങ്കിലും കാര്യങ്ങളൊക്കെ നോക്കാനാണെങ്കിലിൽ അതൊക്കെ നല്ല
ആഹ അതന്നെ പക്ഷെ എന്താ വെച്ചാൽ ഇപ്പത്തെ കുട്ടികള് അല്ലെ ഫുള് ഗെയിം ആയിട്ടും പിന്നെ അവര് ഇപ്പ ചെറിയ കുട്ടികൾ തെ നോക്കുകയാണെന്നുണ്ടെങ്കിലുംോ ൂർ തിന്നാണെങ്കിൽ പോലും ഒക്കിപ്പോ മുന്നില് ഫോണ് വണന്നാലും ഒരു ചോറിന്റെ ഇത് കഴിക്കുള്ളൂല്ലേ എന്തെങ്കിലും ഭക്ഷണം കഴ ക്കെ ആണെങ്കിൽ ഫുള് എന്നിട്ട് അവർക്ക് എന്താ തിന്നണോ പോലും ഒരു ർവ ഉണ്ടല്ലോ അത്ങ്ങനെ കഴിച്ചുകോണ്ടിരിക്കും കാരണം അവരുടെ ശ്രദ്ധ ഫുള്ള് അവര് ഫോണിലേക്ക്രും ആ ഒന്നും അറിയത്തില്ല
അല്ല നമ്മള് കൊടുക്കണ ഇങ്ങനെ കഴിക്കുക അത്ര തന്നെ
ആ അതന്നെ അത് ഭയങ്കര അത് ഓലെ ആരോഗ്യത്തിനായാലും ഓലെ ഉ മെന്റലിനും എല്ലാത്തിനും അതൊരു ഇതാവൂലേ അ
ഉ അത തന്നെ പിന്നെ അത് മാത്രല്ല നമ്മള് ഫോണിൽ ഇപ്പ മക്കള എന്തെലുമക്കെ കണ്ട കാണ്ട് അതിന് വേണ്ടിട്ട് വാശി പിടിച്ച് കരയണ്ട ഉ അപ്പൊ അതെ അഡിക്റ്റാണ് പിന്നെ അവ അവ ആരെേങ്കും എന്തെങ്കും്യണ കണ്ടാല അവർ അത് വേണം അവർക്ക് നമ്മള സാഹചര്യോ ഒന്നും അറിയേണ്ട ആവശ്യില്ല അവഓല എന്ത് വേണംന്ന് പറഞ്ഞ അത് നമ്മൾക്ക് ഒരു നടത്തി കൊടുക്കണം ആ അല്ലെങ്കിൽ ഭയങ്കര വിഷയയാക്കും
ആഹ് അതൊക്കെ പറഞ്ഞാല് ഈ ഫോണ കളിന്റെ ഒ ഇതാണല്ലോ അത് ഇത് പണ്ടത്തെ കാലത്ത് പറഞ്ഞ ഇങ്ങത്തെ ഒന്ന നോ കുട്ടിയക്കെ അറിയപ്പോലുംല്ല ഈ ഫോൺന്നൊക്കെ പറഞ്ഞാലേല്ലേ ആഹ
അതെ നമ്മൾ തന്നെ ഇപ്പൊ ഉപാാ പറഞ്ഞത് കൊറോണന്റെ ശേഷമാണ് ഇങ്ങനെ ഫോൺ ഇത്രയും വന്നത് അത്വരെ ഇത്ര ഇല്ലായി
ഇപ്പൊ ഇപ്പളാണ് തോന്നണ കൂടുതലും കുട്ടികളും എല്ലാവരുംപ്പ വലിയവർ തന്നെ എടുത്ത് നോക്കട്ടെ കുറിച്ച് മുതിർന്നവരു
അത്ണ്ട് അത്ണ്ട് അതെ എല്ലരുടെ കയ്യിലും ഉണ്ട് ഇപ്പ അതല്ലേ ഇപ്പൊ ഒന്നൂടി കൂടുതലായി
കാതെ കൂടുതലായി ആ അത് ഭയങ്കരല്ലേ പ്രയാസമായിട്ടുള്ള കാര്യണല്ലേ പിന്നെ അത അല്ലേ കുടുംബബന്ധ അറ്റൊണ്ടിരിക്കയാണ് ആർക്കും പരസ്പരം സംസാരിക്കും സമയമല്ല
ഇനിയിപ്പോ ആദ്യമൊക്കെ നമ്മള് ഫോണ് കിട്ടിയെങ്കിൽ ഒന്ന് സംസാച്ചെങ്കിൽ വി ഇപ്പ നമ്മളെ കയ്ൽ ഇണ്ടായാലും ഒന്ന് വിളിച്ചു നോക്കൂല ഒന്ന് ഒന്ന് അന്വേഷ ക്കും കൂടില്ല മറ്റ നമ്മള് ഇട പോയെങ്കിൽ ചെയ
ആ ആ അതെ പണ്ടൊ ക്കെ നമ്മള് പറഞ്ഞാല് കുടുംബക്കാരെ വീട്ടിലക്ക് പോവുകേനില്ലേ നിൽക്കാനൊക്കെ ഭയങ്കര രസമായി കറക്ക അവിടെ കസിൻസ് ഒക്കെ ഉണ്ടാകുമ്പോ നമുക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം നമ്മൾ ഓരോ കൂടെ കളിക്കാ അങ്ങനെയൊക്കെ ചെയ്യനി പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ആര ല്ലേ അങ്ങനെയൊക്കെ ഫുൾ ഫോൺ ആയിട്ട് ഭയങ്കര എല്ലാരും ഭയങ്കര ആ ബിസി ആയില്ലേ ഫോൺ ലൈഫ് ആ
ഇപ്പൊ അവനാന്റെ കാര്യം നോക്കിട്ട് നടക്കാണ് വേറെ എല്ലും കാര്യം ചിന്തിക്കാനോ ഒന്നിനും സമയം ഇല്ലക്ക നമ്മുടെ കാര്യം എന്താണ വെ നോക്കിയ അതേ അതിന ക്കയാണ് എല്ലാരും വേറൊരു കാര്യം ആർക്കും അറിയേണ്ട വേറെ പുറത്തുള്ള സമൂഹം എന്താണെന്നും എങ്ങനെയാണെന്നും ഒന്നും അറിയണ്ട നമ്മളെന്താണോ അതെ അതതേപലെ നമ്മള ലൈഫ് ഇങ്ങനെ കൊണ്ടുപോകുക
ഒന്നല്ല ഫുള്ള് അതിും ഇപ്പോൊ ഫുള്ള് ഫോൺ അതായത് ഇപ്പോ ഏ എന്ത് ആപ്പ് എടുത്തോട്ടെ അതിലൊക്ക ഓരോന്നന്ന് ഉണ്ടാകുക അവരിക്കല്ലേ ഇപ്പൊ ഗെയിം ആയിട്ടെ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ എന്തായി അതെ അവര് അലണ്ട് എൻഗേജഡ് ആവുവാണ് പിന്നെ ഇന്ന് പുറത്ത വരാന്
അതെ ആ രീതിയിലുള്ള കൂടുതൽ ആൾക്ക ആഗ്രഹിക്കുന്നത് അത് പണ്ടത്തെ പോലെയുള്ള നമ്മള ഇത്തെ കളികളോ അല്ലെങ്കിൽ പുറത്ത് പോയി വർത്താനോ പറയോ ആ ഒരു ഇതൊന്നും ആർക്കും വേണ്ട
ആർക്കും ആ അനി ആ ആർക്കും അതൊന്നും വേണ്ട ഒന്നുംല്ല ഇപ്പോൾ ഫോൺ മതി അതായത് ഇപ്പോൾ ഫോണിനോട് ചോദിച്ചാൽ തന്നെ എല്ലാം കിട്ടും എല്ലാ അറിവും ഫോണിനോടു ഉണ്ട് അ അതായത് ഇപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക കുടുംബ. ബന്ധങ്ങളൾ വണ്ട ആരുു വണ്ട അപ്പൊ എല്ലാവരും ഒതുങ്ങി കൂടി വീട്ടിലിങ്ങനെ ഒറ്റക്കി ഇരിക്കും അതാണ് അവർക്ക് ഇഷ്ടവും പിന്നെ അതുംല്ല അവര് എന്താ പറയാ ഇനിയിപ്പോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ഫോൺ കൂടെ തന്നെ പറഞ്ഞ അവർക്ക കാര്യങ്ങളൊക്കെത്തി തരുന്നുണ്ട അതായപ്പോ ഫുഡും കാര്യങ്ങളൊക്കെെ ഓൺലൈ ഓല നമ്മ ഓർഡർ ചെയ് വരുല്ലോ ഇപ്പൊ ഡ്രസ്സ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ കിട്ടുമല്ലോ അല്ലേ
അതെ അതെ
പോലെ അങ്ങോട്ട് പോയി എല്ലാവരും പോട്ട് ഡ്രസ്എടൂക്ക്ക്ക് ആ അങ്ങനൊന്ന ആ മ്മ് എത്തും ആ പിന്നെ പണ്ടൊക്കെ പറഞ്ഞ ഒരു ആഘോഷംക്കെ ഉണ്ടാവകുമ്പോ എല്ലാരും കൂടി പോയിട്ട് ഡ്രസ്സൊക്കെ എടുക്കാൻ പോവില്ലേ അത് ഭയങ്കര ഒരു
അതെ അതെ അതെ ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നുമല്ല അപ്പൊ നമ്മുക്ക് നേ നേരിട്ട് നമ്മള് ഏത് ഇൻസ്റ്റഗ്രാമ ആയാലും
ആഹ അതി കൂടെ കണ്ട് നമ്മള് ഇഷ്ടപ്പെട്ട് നമ്മൾ അതാ ഓർഡർ ചെയ്ത് എടുക്കും ആ ഇപ്പൊ എങ്ങനെയന്ന് ആ ഓക്കെ ഓക്കെ
ഉ